ഉ
ഹലോ
ആഹ്
തെരക്കാണോടാ?
ല്ലൽ
രാവിലെ പണികളെല്ലാം കഴിഞ്ഞോ?
ഒരുവിധം ക്ക കഴിഞ്ഞു മക്കളെ സ്കൂള് വിട്ട് ഇഞ്ഞു ബാക്കി
ആഹ് അവര് സ്കൂളി വിടുമ്പോ തന്നെ ഏകദേശം ഞാൻ രാവിലെ ഷോപ്പില് വരുന്നുണ്ട ല്ലോ
ക്കെ അവിടെ നിക്കും ഓല് പോയിട്ടേ പിന്നെ തൊടങ്ങാ കയ്യു.
ആഹ് എനിക്ക് എട്ട ട്ടരയാമ്പോ എല്ലാം കഴിയും കാരണം ഞാനൂടി ഷോപ്പില് വരുന്നോണ്ടേ.
ആഹ് അതിനോണ്ട്ന്നെ കൊഴപ്പല്ല അപ്പൊ മ്മൾ പിന്നെ ആഹ്.
ആഹ് വേവിക്കലൊക്കെ പെട്ടെന്ന് നടക്കു. ഈ കഴുകിപ്പറക്കലാണ് ഭയങ്കര താമസം.
ആഹ് ഹ ഹ ക്ക് മൂന്നാളുണ്ട് മൂന്നാളേം പർഞ്ഞേക്കുമ്പോത്തിനും ആഹ്.
അ ഈ കഴിച്ചിട്ട് എച്ചില് കലങ്ങി അവിടെ കൊണ്ട് വെക്കാം പറഞ്ഞാ അതേ പോലവിടെ കൊണ്ട് വെക്കും.
ഓല് തിന്നാൻ തന്നെ നേരം ഉണ്ടാവൂലല്ലോ ആഹ് ആഹ് ഞമ്മളൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ ഇണ്ടാക്കി കഴിഞ്ഞി ട്ട് തിന്നണ നേര ഉണ്ടാവോൽക്ക് അത് പറ്റൂല ഇത് പറ്റൂല
ആന്നാന്ന് യ്യോ ഇതാണോ ഒണ്ടാക്കിയേ ഇതാന്നെങ്കി എനിക്ക് വേണ്ട അത് ഇച്ചിരി പോലം പിച്ചിത്തിന്നിട്ട് പോം
ആഹ് ശരിയാ ഇവിടക്കതാ സംഭവം എന്നിട്ട് വണ്ടി വരുമ്പോ തെരക്കിട്ട് അതുവ രേ വെറുത നിൽക്കും എന്നട്ട് പിന്നെ തിന്നാനും നേരം ഇണ്ടാവൂല
സത്യവാ മക്കക്ക് ടൈം ടേബിൾ ഒക്കെ കൊടുത്തോ സ്കൂളീന്ന് കൊടുത്തോ
ആഹ് ഒരാൾക്ക് കിട്ടീന് വലിയ മൂത്തവന് കിട്ടീന് മറ്റേയാൾക്ക് കിട്ടിയില്ല ഓല് റഫ് ബു ക്ക് മതിയാർന്നെ ആഹ്
ആന്നല്ലേ ആഹ് എന്നും ഇന്നും ഇപ്പ എല്ലാ വിഷയത്തിന്റെ ബുക്കുകളും നാല് അഞ്ച് വിഷയത്തിന്റെ ബുക്കുകളും ഒരു റഫ് ബു ക്കും കൊണ്ട് പോയിട്ടുണ്ട് ഇന്നിപ്പോ ടൈംടേബിൾ കൊടുക്കുംന്ന് പറഞ്ഞു ഇനിപ്പോ നാളെ തൊട്ട് ടെക്സ്റ്റ് കൊണ്ടു ചെന്നാതി
ഞാൻ ചോയിച്ചീനി അപ്പം പറഞ്ഞ് ഇപ്പം റഫ് മതി ബുക്കൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വച്ചോളി ടൈംടേബിൾ കിട്ടിട്ട് കൊടുത്തയച്ചാ മതി പറഞ്ഞ്
എന്ത്വായാലും ഇനി തിങ്കളാഴ്ചയാവും പഠിത്തം എല്ലാം തുടങ്ങി വരുമ്പഴേ യൂണിഫോം പത്താംതിക്ക് ശേഷം ഇട്ടാ മതീന്ന് പറഞ്ഞു അവ്ടെങ്ങനെയാ
ഇവിടെ മോ മൂത്താക്ക് യൂണിഫോം നിർബന്ധാക്കീന്
ആണല്യോ സ്കൂൾ തുറന്നേന്റെ അന്ന് തൊട്ടേ യൂണിഫോമാ
അല്ല ഇന്നലെ കളർ കഴിഞ്ഞു മിനിയാന്ന് പിന്നെ സ് കൗട്ടിനുള്ള ആളായതിനോണ്ട് സ്കൗട്ടിന്റെ ഡ്രസ്സേനി ഇന്നലെ കളറായിനി ഇന്ന് ഉം ഇന്ന് പിന്നെ യൂണിഫോമാ ഇട്ട് പോയേ
ആഹ്
രണ്ടാമത്താക്ക് പിന്നെ ഗവൺ ഓള് ഗവൺമെൻറാ അപ്പോ ഇന്ന് കളർ ഡ്രസ്സ് ഇടാം അവിടെ ഗവൺമെൻറ് സ്കൂളിൽ
ആന്നല്ലേ ഗവൺമെന്റില് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നെ അതോ മലയാളം മീഡിയോ ഇംഗ്ലീഷ് മീഡിയം ഇപ്പൊ മലയാളം മീഡിയം ഒക്കെ ഒണ്ടോ സ്കൂളുകളി ഒന്നും അറിയാൻ വയ്യ
ഏ മലയാളം മീഡിയം ഏ ഏതൊരു ഡിവിഷന്ണ്ട് എ ബി യോ സി യോ. എന്തോ ഒന്ന് ണ്ട് ന്ന് തോന്നുണ്ട്
അത് പഠിക്കുന്ന മലയാളം പഠിക്കുന്ന പിള്ളേരുണ്ടോ ഇപ്പം
കൊറവാണ് പക്ഷേ അവര് ഈ ചെലോൽ ക്കൊരു താല്പര്യം ഇപ്പോ എല്ലാരും എല്ലാർക്കും രക്ഷിതാക്കൾക്ക് ഇതന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം വേണം എന്നുള്ള താല് പര്യാനുള്ളെ ഉം ഇനി നമ്മളിനി ശരിക്ക് പഠിച് ലെ മക്കളന്നെങ്കിലും ഒന്ന് പഠിച്ചു ഉഷാറാട്ടെ എന്നുള്ള ആഹ്
എന്നാല് ഈ ഗവൺമെന്റ് സ്കൂളിലാന്നെങ്കിലും എൽ കെ ജി യു കെ ജി പൈസ അടക്കണോന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മക്കക്കൊക്കെ അടയ്ക്കണമാരുന്നു.
ആഹ് അത് വേണം ന്നാലും ഓലത്ര പ്രൈവറ്റ് സ്കൂളിന്റെ അത്ര വേണ്ടാന്ന് തോന്നണ്.
വേണ്ട വേണ്ട ഇവർക്ക് രണ്ടരു ക്കൂടെ ആ സമയത്ത് ആയിരം രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ആയിരം രൂപയാണ് ഫീസ് വന്നിരുന്നത്.
ആഹ് ഇവിടേം അങ്ങനാ അഡ്മിഷൻ ഫീസ്ന്ന് പറഞ്ഞാ അഞ്ഞൂറ് ഉറുപ്യയാണ് വാങ്ങിയത് ആഹ് ഇനീ പിന്നെ മാസം മാസം അങ്ങനെ എന്തോ അടക്കണം.
അവ്ര്ക്കെ തെര് പ്രത്യേകം ട്ടീച്ചേഴ്‌സാ യിരിക്കും.
ആ അവർക്ക് പ്രത്യേകം ടീച്ച്. സെനെ പിനെ ബ്ര ഓൽക്ക് ഭക്ഷണം ഉച്ച ഭക്ഷണൊക്കെണ്ട്.
ആഹ് ഉണ്ട്ണ്ട് ണ്ട് ഉണ്ട് ഉണ്ട് ണ്ട് ഇവിട് ഞാനാണെങ്കില്. കൊച്ചിലെ എനിക്കറിയത്തില്ലാര്ന്ന് സ്കൂളിന്ന് ചോറ് ഞാൻ വീട്ടിന്ന് കൊടുത്തു വിടുവായിരുന്നു വീട്ടീന്ന് കൊടുത്ത്. ത്ത് വിടുമ്പോ നമ്മൾ രാവിലെ ല്ലെ ചൂടോട-
ആ ആഹ്
ത്തിടത്തില്ലേ ക്കെ അതേപോലെ എട്ത്ത് കളയും.
ആഹ
ടീച്ചറെൻ ങ്ങനെ എൻ്റെടുത്ത് പറഞ്ഞെ അവിടുന്ന് സ്കൂളിന്ന് ന്നല്ലെ ചൂടോട മറ്റെ റേഷനരി ആണെങ്കിലും. തന്നെ നല്ല ചൂടോട.
ആഹ ഇപ്പൊ അമ്മള് അമ്മള് പഠി- ച്ച അന്നാത്തെ അത്പോലൊന്നല്ല ഇപ്പൊര് ഉപ്പേരി ഒരു വക ഇണ്ട്. പിനെ കറീഞ്ഞ് സാമ്പാറ്. സാമ്പാറ് കൊറച്ച് വള്ളണ്ടെങ്കിലും പിന്നെ കൊഴപ്പില്ല.
പിള്ളാരൊക്കത് ഭങ്കര ഇഷ്-
ആഹ് ഓൽക്ക് ഇഷ്ടാ ഉസ്കോൽത്തെ സെ സാമ്പാറാ രസം ഇങ്ങൾത് രസെല്ലാറിയും.
ആന്ന് ആന്ന് ആന്ന് എന്റെർത്ത് പറയും രസൊക്കെ നമക്ക് വെള്ളം പോലെ കുടിക്കാമ്മന്ന്. നല്ല രുജിയാന്ന് പറയും വന്നിട്ട്.
ഇപ്പൊ ആദ്യത്തെമാതിരിയൊന്ന പിനെ പാല് മുട്ട ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ.
ന്നെന്നാ ഉണ്ട്ണ്ട് ഉണ്ട് ഉണ്ട് എനിക്കത ചോറ് വീട്ടിന്ന് കൊണ്ടുവരുന്ന പിച് കൊച്ചുങ്ങക്കും ഉണ്ട്. അങ്ങനെ വേർതിരിവ് അങ്ങനൊന്നും ഇല്ല സ് -
ള് ഇല്ലല്ല ഒ പിനെ ടീച്ചറ് പറയലാണ് നിങ്ങള് വീട്ടിന്ന് കൊടുത്തയക്കരുത്ന്ന്. പിനമ്മൾത് വേറൊള്ളോൽത് കണ്ട് കണ്ട് ചെറിയ മക്കളാവുമ്പോ അത് വേണം ഇത് വേണംന്നർഞ്ഞ് വാശി- പിടിക്കെണീട്ടീം ന്നല്ലഅല്ലെ ആരും കൊണ്ടരാതെ. ആരും കൊണ്ടരാതെന്നാ പിനത് കാണൂലല്ലോ.
എന്റെ പാത്രത്തില് ചോറെടുത്ത് വെക്കുബെഴ്‌ത്തേക്ക് പാത്രം എടുത്തൊണ്ട് വെരെ എനി- ക്കും ചോറ് വേണോന്നും പറഞ് കൊതികെക്കെ ഒരൂസം ഞാൻ കൊടുത്ത് വിടും കെട്ടാ. കൊതിയല്ലേന്ന് വിചാരിച്ചെ എന്നും കൊടുത്തു വിടൂല്ല.
ആഹ്
മോനിക്ക് സ്കൂളിന്ന് തിന്നാതി അവന് വീട്ടിക്ക് ചൊവ്വേ ഇവരെ എരട്ടകളാണ്.
ആ ആ
ഒരു മോനും ഒരു മോളും ആണ് അവരിപ്പോ ഈ മൂന്നാം ക്ലാസ്സി പഠിക്കിന്ന് അപ്പിഴ്. മോനിക്ക് ചോറ് വേണ്ട അവന് സ്കൂളിൽന്ന് തിനാനാണിഷ്ട്ടം മോൾക്ക് അവക്ക് ഇങ്ങനെ ച്ചിരി ചമ്മന്തീം ഇങ്ങനൊക്കെ ഭയങ്കര ഇഷ്ട്ടവാ എട്- ത്ത് വെച്ച് ഈ പാത്രത്തീന്ന് എടുത്ത് വേ മറ്റേ കിണ്ണം നമ്മടെ തട്ടിലോട്ട്ടുത്ത് വെച്ച് മാറ്റി മാറ്റി വെച്ചട്ട്. ക്കതിന്നാൻ ഭയങ്കര ഇഷ്ട്ട വാ വീട്ടി ന്നിക്കുന്ന ദിവസങ്ങളി എന്തോന്നറിയാമൊ ഇ വട്ടപാത്രവാണ് സ്റ്റീലിന്റെ ചെറിയ വട്ടപാത്രാണ് സ്- സ്നാക്സ് ബോക്സ് വരുന്നത്.
ആഹ് ആഹ്.
അപ്പ അതിനകത്ത് ചോറിട്ട് വെച്ചിട്ട് ഉച്ചക്ക് അയ്നകത്ത്ന്ന് എടുത്ത് തിനും ഭയങ്കര ഇഷ്ട്ടവാ അവ്ക്ക്.
എ പെൺകുട്ടേക്കങ്ങനെ ഒരു താല്പര്യം എന്റെ മോക്ക് അങ്ങനെനെ മോന്- പ്രൈവറ്റ് സ്കൂൾലാണ് അപ്പൊ ഓന് ഭക്ഷണൊന്നില്ല. ടോൻ കൊണ്ടോണഹ് അല്ല രണ്ടാള്പ്പം ചെറിയ മോളെ ചേർത്തിയ ഓല് രണ്ടാളും ഒരു സ്കൂളിലാ. മോന് അവിടെയ്ന് നാല് വരെയൊള്ളു.
ഒള്ളു ആ ആഹ് ആഹ്.
അപ്പൊ പിന്നെ മോന് പിന്നെ വേറെ സ്കൂളാണ് അപ്പൊ ഇബക്ക് ഇതേമാതിരി ഓക്ക് അതേമാതിരി ഭയങ്കര താല്പര്യാണ് മോനിങ്ങനെ കൊടുത്തയക്ക്ണ കാണുമ്പെ
അല്ലേലും പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഇതാ ഇപ്പൊ ഹോംവർക്ക് എഴുതാനായാലും.
ആഹ് മറ്റോൽക്ക് പിന്നെ ഇഞ്ഞ് എന്ത് കിട്ടിയില്ലേലും കൊണ്ടോയില്ലെങ്കിലും. ആ ഒരു പ്രശ്നംണ്ടാവൂല്ല ആൺകുട്ടിയാക്ക്.
ആന്ന് ആന്ന്
അപ്പൊ അങ്ങനെയണ് ഇപ്പൊ അപ്പൊ ഞാ ഇങ്ങനെ പറയും നമ്മളൊക്കെ പഠിച്ച അന്ന് വെറും ഒരു ചെറുപയറിന്റെ കറിയും ആ ഒരു ചോറും.
നമുക്ക് ചോറാണോ? കഞ്ഞിയണല്ലേ കഞ്ഞിയല്ലേ?
ഏഹ് ഞങ്ങൾ ഞാനായ പോത്തിനും ചോറായിണ്
ആന്നല്ലേ? ആഹ് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് കഞ്ഞിയാണ് പയറും, കഞ്ഞിയും.
ഞങ്ങക്ക് ചോറ് പോലന്നെ പക്ഷെ അഹ് എന്താ വെള്ളം പോലൊക്കെ ഇണ്ടാവല്. ചോറ്ല് എന്നിട്ട് പിന്നെ ഒരാഴ് ച്ചേല് ഒരു ദിവസോ അല്ലെ മാസത്തില് ഒരു ദിവസോ അങ്ങനെ എന്തോ ആണ് ഒരു കടലൊക്കെ കിട്ടല് അപ്പോ അന്നൊക്കെ എന്തൊര് സന്തോഷ
ആന്ന് നമ്മക്കാണെങ്കി കഞ്ഞി ന നല്ല കഞ്ഞി എനിക്ക് കഞ്ഞോള്ളം കുടിക്കാനാണ് ഇഷ്ടം ചോറിനേക്കാളും ചോറ് കൊറച്ചിട്ട് അതിനാത്ത് കഞ്ഞി ആഹ് കഞ്ഞിവെള്ളം കുടിക്ക ക്കാൻ ഭയങ്കര കൊറച്ച് ചോറെ എടുക്കൂ എന്നിട്ട് കഞ്ഞി
മക്കക്ക് കഞ്ഞിവെള്ളം എന്താന്ന് പോലും അറിയില്ല.
അറിയത്തില്ല എന്നിട്ട് മറ്റേ പയറ് തോരം വെക്കുവല്ലോ പയറ് പുഴുങ്ങിയതല്ല തോരൻ തേങ്ങ അരച്ചിട്ടിട്ട്. അങ്ങനത്തെെയാണ് നമ്മക്ക് അങ്ങനെയായിരുന്നു.
ഏഹ് ഇവടെ തേങ്ങരച്ച ആ ഒരു കറി പോലെ അങ്ങനെ ആട്ട് ഇണ്ടാവും. ഇന്നാലും അയിനൊക്കെ ഭയങ്കര ടേസ്റ്റനി ന കാരണം അമ്മയീ പൊറത്തുന്നുള്ള ഒരു ഭക്ഷണം അന്ന് അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ?
ആന്ന് ആന്ന്
ഇപ്പത്തെ മക്കക്ക് എന്നും ഒക്കെ പോരായിക തന്നെയല്ലേ
ആന്ന് ആന്ന് ഓണത്തിന് സദ്യ ഉണ്ടായിരുന്നു ഇങ്ങള് പഠിക്കുമ്പഴില്ലേ?
ഓഹ് അതൊക്കെ ഇണ്ടായിനു ആ പാർട്ടിയും ഇതും അങ്ങനെ എല്ലാതും.
ക്രിസ്മസിന് കേക്ക് മുറി
കേക്ക് ആഹ് പക്ഷേ ഇപ്പത്തെ മാതിരി അന്ന് അങ്ങനെയൊന്നുല്യ ചെറുതായിട്ടൊക്കെ അങ്ങനെ
അത് ആന്ന് പക്ഷെ അന്നക്കെ നമ്മക്കൊരു കേക്ക് എന്നൊക്കെ പറയുന്നത്. ആന്ന് നമ്മക്കൊക്ക ഒരു കേക്ക് കിട്ടിയ അത് ഒത്തിരി നാളത്തെ ഒരു ഓർമ്മയാ നമക്ക്. ഇന്നത്തെ മക്കക്ക് അതില്ല അവർക്ക് ബർത്ത്ഡേക്ക് മുറിക്കും അല്ലാതെ നമ്മള്.
കേക്ക് മുറിക്കലെന്നല്ലേ?
ആന്ന് ആന്ന്.
ഉം ഇഞ്ഞ്പ്പോ എന്തോര് ബർത്ത്ഡേ വന്നാലും ആക്കിയാലും പൊറ്ത്ത് പോയി ഭക്ഷണം കഴി ക്കെ ഇഞ് ഇല്ലെങ്കിലും ഓർഡറെയ്യാനെങ്കിലും ഉപ്പനെ വിളിച്ചാണ്ട് എങ്ങനെങ്കിലും ഓല് എല്ലും അറിയാ
നമ്മടെ ഇവ്ടെ നമ്മക്ക് ശമ്പളം എനിക്ക് ഇക്കായ്ക്കും നമ്മ എനിക്ക് ഇക്കായ്ക്ക് ശമ്പളം കിട്ട്ന്നെയിന്റന്ന് ഒര് ദിവസം വെളി പോയി കഴിക്കും.
ആഹ് അതന്നെ ഇപ്പൊ അങ്ങനെ ആയി തീർന്ന്ണ്.
ഹ് ഹ് ഈഹ് അതുവല്ലാ ഇക്കായ്ക്കാണെങ്കി അങ്ങേര്ക്ക് ചിക്കനൊന്നും ഇഷ്ടല്ല. വി ഈ കുഴിമന്തിയും അങ്ങനെ ഉള്ളതൊന്നും ഇ ക്ക കഴിക്കാത്തോണ്ടേ നമ്മക്കയ്നെക്കുറിച്ച് പറയാനും പറ്റത്തില്ല ഇഷ്ടമല്ലെന്നല്ല അ പ്പാൾക്ക് ഒറ്റയാവത്തില്ല്യോ ഞാനും മക്കളും കഴിക്കുമ്പോ ആളത് കഴി
ഹ് ഹ ഹ
അപ്പൊ കൂടിപ്പോയാ നമ്മള് വെളീന്ന് കഴിക്കുന്ന വെച്ചാ പൊറോട്ടിം ബീഫും ഇത്രയേ ഉള്ളൂ. ഉം പിന്നെ അങ്ങനേ വല്ല്യ കൊതി പറയുവാണെങ്കി ഈ കുഴിമന്തി ഒള്ള കടേ പോയിട്ട് നമ്മക്ക് കുഴിമന്തിയും മേടിച്ചേരും. ഇക്ക അയിന്റെ റൈസ് വാങ്ങിച്ചിട്ട് മറ്റേ ബീഫ് ഫ്രൈയ്യോ എ ന്തെങ്കിലും വാങ്ങിച്ച് തിന്നും അങ്ങനാണെങ്കി ഒരു സമാധാനോ.
ആഹ് ആഹ്.
അതുകൊണ്ടെന്തേ ഇതിന്റൊന്നും പേരുകൾ അറിയത്തില്ലമ്മക്ക് കടേ പോയി എന്തൊര് ഓർഡർയ്യണോന്ന് അറിയ ത്തില്ല ആധ്യേ അറിയ ആകെ അറി ആകെ അമ്മക്കറിയുന്നെന്താ അൽഫാമും അറിയാം കുഴിമന്തി അറിയാ അത്തറേ ഉള്ളു.
എന്തക്കെ പേര് എന്തക്കെ സാധനങ്ങള് ഇണ്ട് ഇപ്പോ ഞമ് മ്മളൊന്നു പിന്നെ അങ്ങനെ പൊറത്ത് പോയി അങ്ങനെ അതവ ഇഞ് അങ്ങനെ ബർത്ത്ഡേക്കെ ഇണ്ടെങ്കില് മൂപ്പരെ ഒന്ന് സോപ്പ് ഇടും ഞ്ഞേറി വന്ന ഒരു ബ്രോസ്റ്റും കുബ്ബൂസും അല്ലെ ഷവർമ്മാ. ഷവർമ്മ. ആ ഒക്കെ ഇങ്ങട് വീട്ട്ക്ക് ആട് കൊണ്ടേരും പൊറത്ത് പോയി കഴിക്കലും കൊറവാണ്.
ആഹ് അതു അല്ല ഇപ്പൊ അതെല്ലാം നമ്മളെ വീട്ടില് ഒണ്ടാക്കത്തില്ലയോ
ഏഹ് ഇപ്പൊക്കെ വീട്ടിലുണ്ടാക്കാലോ ഒക്കെ.
ചിക് ഇപ്പൊ കുഴിമന്തി നമ്മള് വീട്ടിലുണ്ടാക്കൂല്ലോ.
ഉം.
ന്നാലും കടേൽത്തൊരു ടേസ്റ്റ് ഇല്ലാ നിന്ന് തന്നെയും കുഴിമന്തികള് ഇപ്പ എല്ലാരും വീട്ടി ഉണ്ടാക്കും മക്കക്ക് ഏയ് പിള്ളാർക്ക് ഇപ്പ അത് മതിയല്ലോ.
ഉം. ഇപ്പൊ എന്തെങ്കിലൊന്ന് ഇവിടെക്കെ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി വെച്ചാല് ഒക്കെ കൂട്ടാന് എന്തോര് മടിയാ ഒന്നെങ്കി ചിക്കൻ അല്ലേ ബീഫ് അല്ലെങ്കില് മീന്. എ ഇതൊന്ന് വേണം മീന് കറീത്തെ കൂട്ടാനൊക്കെ മടിയാ എ പൊരിക്കണം. ഉം അങ്ങനേണ് ഇപ്പൊത്ത്
പ്പൊ രാവിലെ അങ്ങനെ മീനൊക്കെ കിട്ടിയോ?
ഇല്ല ഇല്ലാ അന്നാ ബീഫ് ഇണ്ട് നെയ് നമ്മളാ പെര്ന്നാളിന്റെ ബീഫ്.
ള്ളീന്ന് കിട്ടൂല്ലേ. എട ഞാനെയ് ഇപ്പ നിന്നെ വിളിയ്ക്കാമേ കട്ടാക്കിട്ട് ഇപ്പ വിളിയ്ക്കാമേ.
ആഹ് ആഹ് ആയി